ഹലോ
ആഹ് എന്ത എന്താ സുഖായിട്ട് പോണ്
ആഹ് എന്തായിരുന്നു പരിപാടി
എന്താ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കാണ് കുളിക്കണം ഉം
ആഹ് ഇപ്പം രാവിലെ ഇങ്ങനെ നേർ പെട്ടെന്ന് ഇങ്ങനെ കൂളി കഴിയുന്ന ആളാണോ
എനിക്ക് എനിക്ക് അതാണ് ഇഷ്ടം എനിക്ക് അത ആതേ ശീലായത് അതാണ് എനിക്ക് നേരം വൈകി കുളി ച്ചാല് അതായത് ഇപ്പോ നമ്മളരു പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് വീട്ടില് ഉള്ള സമയത്ത്ട്ടോ അല്ലെങ്കില് ഇപ്പൊ നമ്മള് എവിടെക്കെങ്കിലും ക്ലാസ്സിന് അങ്ങനെ പോണ സമയത്തൊക്കെണെങ്കിൽ രാവിലെ വിളിച്ചിട്ട് പോകുല്ലോ വീട്ടിലുള്ള സമയയാണെങ്കില് കുളിയും കാര്യങ്ങളും അടിച്ചൊരു തുടക്ക കുളിയും കാര്യങ്ങളും നേരത്തെ കയ്യാ ഒരു ആഹ് ഒരു വെയിലൊക്കെ ആവണെന്റെ ആഹ് ഒരു ഉൻമേഷം ഉണ്ടാവും ആഹ് ആഹ് നേരം വെ നേരം വൈകിയാ പിന്നെ പിന്നെ ഒന്നിനും തോന്നൂല പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഡൗൺ ആയിക്കാരം ഡൗൺ എന്നല്ല ഒരു കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം തോന്നൂല്ല
ഉം ഉം ഉം അത് സത്യാട്ടോ
ആഹ് പിന്നെ അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അഥവാ ഇനി നേരം വൈകിയാല് ഒരു മണിയൊക്കെ ആയി ശേഷം കുളിക്കാന്നുണ്ടങ്കി പിന്നെ അലക്കാനൊക്കെ ഉണ്ടെങ്കില് അത് ഒന്നും ചെയ്യൂല അത് അവിടെ ഇടും
ആഹ് അത് ശെരിയാ രാവിലെ അലക്കല് കഴിഞ്ഞാല് പിന്നെ ആഹ് ഒരു അലക്കല് കഴിഞ്ഞാൽ തന്നെ വീട്ടിലെ ഒരു ഇരുപത്തഞ്ച് ശതമാനം പണിയൊക്കെ ഇരുപത്തഞ്ച് അയിമ്പത് ശതമാനം പണി കഴിഞ്ഞ പോലെയാ
ഉം നമ്മള് അല ക്കാന്ന് പറഞ്ഞിട്ട് അലക്കി കഴിഞ്ഞാണ്ട് പിന്നെ കിച്ചണിലെ പണിയെടുക്കണം അത് ശെരിയല്ല
ആഹ് ഞാന് പണിയൊക്കെ കഴിഞ്ഞിട്ടാ അലക്കല് അതിന്റെ ഇടയില് നനഞ്ഞ് ഒട്ടി
ആഹ് പിന്നെ അതൊരു വൃത്തികേടാണ് ആഹ് വൃത്തിയേടാണ് എനിക്ക് നേരത്തെ കുളി കഴിയണം അതാണ് ഇഷ്ടം അതാണ് ഒരിത് കിട്ടുക എന്നാലെ നമ്മുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താച്ചാല് എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട് ഒരു പ്ലാനിങ് ഇല്ലാതെ എനിക്കൊന്നും
ചെയ്യാൻ കഴിയൂല എല്ലതും ആഹ് അയ് ശെരി
അതായത് ഇപ്പോ ഓരോ കാര്യത്തിനും ഓരോ പ്ലാനിങ് വെക്കും ഞാൻ അല്ലെങ്കിൽ ഇന്ന സമയ ത്ത ഇന്നത് ചെയ്യും എന്നുള്ളത് ഒരിതുണ്ടാവും ഉം അങ്ങനെ ആവുമ്പോ എനിക്ക് ഓക്കെയാണ് ഞാന് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കാരണം നമുക്ക് ഒരേ ഒര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോ ടൈം ഇല്ലാ ത്ത ഒരാളാണ് ഞാൻ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഏതെങ്ങനെയാണെങ്കിലും ഭയങ്കരായിട്ട് ടൈം ഇല്ലാത്ത ഒരാളാണ്
അയ് ശെരി
അപ്പൊ പെട്ടെന്നെല്ലാം തീർക്കുക എന്നിട്ട് പെട്ടെന്ന് നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുകാ എന്നിട്ട് നമ്മളെ കാര്യങ്ങള് ചെയ്യാ നമ്മുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കില് ആഹ് അത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ള ഒരു കാര്യാണ്
അതെ അയ് ശെരി
വെറുതെ ഒരു ദിവസം ഇപ്പം നമ്മള് വേസ്റ്റ്ആക്കി കളഞ്ഞു എന്ന് അങ്ങട് തോന്നി കഴിഞ്ഞാല് പിന്നെ എനിക്ക് പിന്നെ വീണ്ടും നമ്മള് പ്ലാൻ ചെയ്യും ഇനീപ്പോ എന്താ ചെയ്യേണ്ടത് ഈ സമയത്ത് ഇതൊക്കെ ചെയ്യാം ഈ സമയത്ത് ഇത് ചെയ്യണം അങ്ങനെ എങ്ങനെയാന്നുള്ളത്
രാത്രിയാവുമ്പോ പിന്നെ നമ്മളിപ്പോ ഇന്ന് എന്തൊക്കെ ചെയ്ത് ഇത് ഇന്നത് ഇന്നതൊക്കെ ചെയ്തു അല്ലോ ഇങ്ങനെ ചെയ്യാൻ പ റ്റീലല്ലോ
ആഹ് അല്ല അങ്ങനല്ല അങ്ങനെ വരൂല ഇപ്പൊ നമ്മള് ചില നമ്മളിപ്പോ ഒരു പ്ലാനിങ്ങില് നമ്മള് ഒരു കാര്യങ്ങൾ റൊട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യലന്ന് പറഞ്ഞാല് എന്താ ആഹ് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് അത് അത് കൊറച്ച് ദിവസം അല്ലെങ്കിൽ ഒന്ന് ഇഷ്ടവാണ് പിന്നെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ആഹ് ആഹ് ലക്ഷ്യം അങ്ങനെ പിന്നെ നമ്മള് എല്ലാരും ഉണ്ടാവോല്ലോ ചില ആൾക്കാര് ഉണ്ടാവും നമ്മള് ഇങ്ങനെ ഇങ്ങനെ നമ്മള് എവിടെ എത്തിപ്പെടൂലാന്നൊക്കെ പറഞ്ഞാൽ
ആഹ് ആഹ് അപ്പൊ ആഹ് അപ്പൊ അവരുടെ മുന്നില് നല്ല രീതിയില് കാണിക്കാൻ ഒരു വാശി ഉണ്ടാവും നമുക്ക് നമ്മുടെ ഉള്ളില് എപ്പളും ഉം അഹ് ശരി
കൊറച്ചു സമയം ഞാന് അയ്നും വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല അല്ലെങ്കിൽ ഇൻക്ക് വേണ്ടിട്ട് ഒന്നും ഞാൻ ചെയ്യണില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അതൊരു ആഴ് ച്ചൊക്കെ ചിലപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ചെലേ സമയത്ത്ട്ടോ നമ്മള് ചെലപ്പം നമ്മുടെ ലൈഫിൽ ചില പല പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഡൗൺ ആയിരിക്കും ചിലപ്പോ ഹാപ്പി ആയിരിക്കും അങ്ങനൊക്കെ ഉണ്ടാവോല്ലോ അങ്ങനെയൊക്കെള്ള സമയത്ത് ഡൗൺ ആയിരി ക്കുമ്പോ ചിലപ്പോ അങ്ങനെ പോവും ആ പോണ പോക്കില് എടക്കൊരു ബോധോദയം വരും ബോധയം വന്നിട്ട് ആഹ് നല്ലതാണ് അങ്ങനെ കൊറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഡൗൺ ആയി ഇരിക്കൊന്നുല്ല
ആഹ്
എനിക്ക് തന്നെ ബോധം വരും ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യല്ല പിന്നെ നമ്മള് ഫുള്ളും തുടങ്ങും ആഹ് ആഹ് പിന്നെങ്ങനെ തോന്നും ഒന്നും ചെ ആഹ് ഒന്നും ചെയ്തിട്ടില്ലങ്കിൽ തോന്നും ആഹ് ഇ കെടന്നുറങ്ങുമ്പളൊന്നും അല്ല തോന്നാ ചിലപ്പോ ചില സമയത്തൊക്കെണ് തോന്നും ഇനി നാളെ മുതല് പഴയ പോലെ റെഡി ആവണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നും ഇപ്പൊ ഇൻക്ക് അങ്ങനെ തോന്ന്ണ്ടേ
അതേ ആഹ് ഇപ്പൊ ഈ സമയത്ത് നല്ലോണം തോന്നുന്നുണ്ട് ഇപ്പ ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ സെൽഫ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ
ഉം ഉം
ഇങ്ങനെ സെൽഫ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാ സത്യം പറഞ്ഞാല് നമ്മ നമ്മളത് ഒരു വർഷത്തില് നമുക്ക് എന്തെങ്കിലൊക്കായിട്ട് നമ്മൾ ഏണിംഗ് സ് ഉണ്ടാക്ക്ണ്ടെങ്കി നമ്മള് നമ്മക്ക് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടു അങ്ങനെ കൊടുക്കണല്ലോ അ അങ്ങനത്തൊക്കെ എങ്ങനെ സാറ്റി അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ
സെൽഫ് ഗിഫ്റ്റ് ഒന്നും ഇല്ല ആഹ് ഇൻക്ക് അങ്ങനെ സെൽഫ് ഗിഫ്റ്റ് ആയിട്ട് തരണം അങ്ങനത്തെ ആഗ്രഹം ഒന്നുല്ല എൻക്ക് എന്തെങ്കിലൊക്കെ നേടണം എല്ലാർക്കും കൊടുക്കണം എല്ലാരെയും സഹായി ക്കണം എന്നുള്ളൊരു അയ്ലൂടെയാണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടത്തുന്നത്
ആഹ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പറയില്ലേ എന്തായാലും നമുക്കായിട്ട് ഇപ്പം എന്തെങ്കിലും ഏഹ് ഇപ്പ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഞാനിങ്ങനെ കാണുമ്പോ ചോയ്ക്കാട്ടോ യൂട്യൂബേഴ്സൊക്കെ അവര് പുതിയ ഐഫോണ് എടുത്ത് അവര് സെൽഫ് ഗിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരു എമർ നമ്മളിപ്പോ ഒരു അസെറ്റ് ആയിട്ട് കാണുന്ന ഒരു എമർജൻസി ഫണ്ട് ഒക്കെ നമുക്ക് ആവശ്യം വരുമ്പോ അങ്ങനെയുള്ളൊരു ആവശ്യത്തിനായിരിക്കോല്ലോ ഇപ്പ നമ്മൾ എന്തെങ്കിലും സ്വർണ്ണോ അയ്ലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താല് അത്ന്ന് പറഞ്ഞാൽ നമ്മള് ഇട്ട് നടക്കാന് ഉപരി അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ഉം
അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കണന്നുള്ള ആഗ്രഹം ഒക്കെ ഇണ്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരാളോടും ഒന്നും ചോയ്ക്കണ ഇഷ്ടല്ല അങ്ങനെയൊരു കാര്യണ്ട് ആഹ് അതായത് ഇൻക്കിത് ചെയ്ത് തരോ അല്ലെങ്കിൽ ഇങ്ങള് ചെയ്
ആഹ്
ചെല സമയത്ത് നമ്മള് നമ്മൾ ചോയ്ക്കും ചിലപ്പോ ഉമ്മൻ്റടുത്ത് ഉപ്പൻ്റെടുത്തൊക്കെ ചോയ്ക്കയാണെങ്കില് എന്താ അതേപോലെ ഹസ്ബന്റടുത്തൊക്കെ ഇങ്ങനെ ചോയ്ക്കയാണെ ആഹ് ആഹ് ഏഹ് ഹസ്ബന്റടുത്ത് പൊതുവേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊള്ളൂ അങ്ങനെ ചോദിക്കണ്ട ഒരു ഇതിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല പക്ഷേ കൂടുതലും ഇമ്മാൻ്റെ അടുത്ത് ഇങ്ങനങ്ങ് ചോദിക്കും ഏഹ് ഇപ്പത്ങ്ങനെ ചെയ്താ നന്നാവൂല്ലേന്നേ പറയൊള്ളൂ ഇനിക്കത് വേണം ഇനിക്കത് അങ്ങനെ ചെയ്യണംന്ന് പറയില്ല ഇഞ്ഞ്പ്പ ഇന്റെടുത്ത് വന്നിട്ട് ഒരാള് ചോദിക്കാണ് അൻക്ക്ത് വേണോന്ന് ചോദി ച്ച ഞാൻ വേണ്ടാന്ന് പറയും
ആഹ് അത്
ഏഹ് ചെലപ്പം അമ്മക്ക് ആഗ്രഹം ഇണ്ടാവും ഏഹ് അൻക്കത് വേണം പറ വേണംന്ന് പറയില്ല അത് ഇന്റെ ഹസ് ബന്റ് തന്നെ പറയല്ണ്ട് ഇയ്യ് ഒന്നും ഇന്നോട് ഇതുവരെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ലാന്ന് പറയും ഏഹേ ഞ ഇൻക്കത് ഇഷ് ട്ടല്ല ആഹ് അത് ചെയ്യും ഞാൻ ചെയ്യും ഞ്ഞമ്മള് ചെല സാഹചര്യങ്ങള് മനസിലാക്കിയിട്ട് നമ്മളൊന്നും അങ്ങട്ട് പറീല്ല അങ്ങനെ ചെയ്യൂ ആഹ് അപ്പൊ ഉം ഉം അപ്പൊ ഞാനെന്താ ചോ ഞാൻ എന്താ വിചാരിക്കാ ശരിക്കും ഓരെ എന്തിനാപ്പം നമ്മള് ബുദ്ധിമുട്ടിക്ക്ണെ നമ്മക്കായിട്ട് ഇണ്ടാക്കിയല് നമ്മക്ക് ഓലടുത്ത് ചോയിക്കേണ്ട ആവശ്യല്ലല്ലോ? ആഹ് ആരാ ആഹ് അപ്പൊ നമ്മക്ക് ഇണ്ടാക്കണം നമ്മക്ക് ബാക്കിയുള്ളോർക്ക് കൊടുക്കാൻ കഴിയണം ഏഹ് ബാക്കി ഇള്ളോരെ നമ്മള് കൊടു ത്തിട്ട് ആഹ് നമ്മള് കൊടുത്തിട്ട് ഓരെ മുഖത്ത് കാണ്ന്ന ആ സന്തോഷം
അതെ അത് കാണുമ്പോ ആഹ് അത് ശരിയാ അത് കാണുമ്പോ ഭയങ്കര സന്തോഷാണ് ഇപ്പൊ നമ്മള്പ്പോ മകക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മക്കക്കാണെങ്കിലും ആഹ് കൊടുക്കുമ്പോക്കെ ഭയങ്കര സ സന്തോഷാണല്ലോ? ഉം
ഇപ്പ നമ്മടെ അടുത്ത് ഇള്ളേല് ഒരു നൂറ് രൂപയാണെങ്കില് അയില് തൊണ്ണൂറ് രൂപ കൊടുത്താലും ഇൻക്ക് പ്രശ്നല്ല ഏഹ് അങ്ങനൊര് ഇതാണ് ആഹ് പിന്നെ ഭാവി എന്ന് പറയുമ്പോ നമ്മക്ക് കൊറച്ച് കൊറച്ച് സേവിംഗ്സ് കാര്യങ്ങളും ഇണ്ടാക്കി വെക്കാന്ന്ള്ളത് ത് നല്ലതന്നെയാണ് ഉം ഇൻഷാ അല്ലാഹ് അങ്ങനെക്കെയ ഉം
അങ്ങനെ ഈ പൈസ ഇങ്ങനെ അനാവിശ്യായിട്ടൊന്നും ചെലവാക്കൂല എങ്ങനെ വെച്ചാല് ഇപ്പം ഇഷ് ഇഷ്ട്ടെല്ല കാര്യങ്ങള്പ്പം ഇപ്പം ഇപ്പത്തെ കാലത്ത്ന്ന് പറഞ്ഞാ ഡ്രസ്സ് വാങ്ങിക്ക അല്ലെങ്കി ബാഗ്
അത് വേറെ അത് വേറെ നെഗറ്റീവാണ് ട്ടോ ഡ്രെസ്സ് കണ്ടാല് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഇന്നാലും കൊറേ ഒക്കെ ലിമിറ്റ് ചെയ്യും ആഹ് ഡ്രസ്സ്പ്പം ഇഞ്ഞ് ആര് എന്തെക്കെ കൊട്ന്നാ ആ ലിമിറ്റ് ചെയ്യുംന്ന് പറഞ്ഞാല് ചെലപ്പം തോന്നും വാണോ? വാങ്ങണ്ടേ? ഇന്റെ കയ്യിന്ന് പൈസ എടു ത്തിട്ട് ഡ്രസ്സ് ഒന്നും പൊതുവെ ഒന്നും കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻക്ക് വാണ്ടി ചെയ്യ്ണെ ഇൻക്ക് വല്ല്യ താല്പര്യൊന്നുല്യ ഇൻക്ക് ബാക്കിയുള്ളോരെ സന്തോഷം ആക്കാന്ന്ള്ളതാണ് പ്രത്യോകിച്ച് നമ്മളെ പാരൻ‌സിനെ
ആഹ് അത് ശരിയാ പേരൻസിന് ഭയങ്കര ഇക്കും അങ്ങനന്നെ ഇന്റെ വീട്ടില് ഇപ്പൊ മൂന്ന് നമ്മള് പെൺകുട്ടിയളാണ് അപ്പൊ അവർക്ക് രാവി ഇപ്പൊ ചെറുപ്പം തൊട്ടേ അവര് അധ്വാനിച്ച്, അധ്വാനിച്ച് അവര് മക്കളെ കെട്ടിച്ച് അയക്ക അങ്ങനെ അങ്ങനെ, അങ്ങനെയാവുമ്പോ ആഹ് അമ്മക്കൊരു ഇങ്ങനെപ്പോ കൊറേ വീട്ടിലങ്ങനെ ഇണ്ടാവും പക്ഷെ അപ്പൊ ഇൻക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ നമ്മളൊക്കെ നല്ല രീതിയില് കല്യാ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. ആ ഇപ്പഴും ചെയ്തു തരാന് ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പം എന്താ, പറയാ നമുക്ക് ഒരു അസറ്റ് ആയിട്ടായാലും അവർ നമുക്കു വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര, എനിക്ക് ഭയങ്കര റിഗ്രെറ്റാണ് എന്താ പറയുക, നമുക്ക് അങ്ങോട്ടൊന്നും, ഇപ്പൊ ഒരു ജോലി നമ്മള് പഠിപ്പിച്ചൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
ആഹ്
അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കായിരുന്നു. അവരിപ്പോ നോക്കായിരുന്നു എന്നൊക്കെ ഇപ്പം നമ്മള് പറമ്പില് പോയിട്ടാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നു ഉണ്ടെങ്കിലും ഉപ്പാക്ക് അങ്ങനെ പോണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും
ആഹ് ശരിയാണ്. ആഹ് അത് എനിക്കും തോന്നലുണ്ട്. കാരണം നമ്മള്, നമ്മളെത്രയും കാലം നോക്കില്ലേ നമുക്ക് തിരിച്ച് അങ്ങോട്ട്, ഇനി അങ്ങോട്ട് ഓലിക്ക് വേണ്ടത് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇനി ഓലകൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്നുള്ള, അതാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചായി ഇങ്ങനെ ശ്ര ശ്രമിച്ചോണ്ടിരിക്കണേ. ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ആഹ്, ഇനി നിങ്ങള് അവിടെ ഇരിക്ക്, ഇനിങ്ങള് അവിടെ ഇരിക്ക് ഇനി നിങ്ങള് ഒന്നും ചെയ്യേണ്ട എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്ര ആഗ്രഹമുള്ളൊരു കാര്യണത്. ഏ. ആഹ്. അതെ
ഇത് വേണം, നല്ലൊരു ആ ഓപ്പർചൂണിറ്റി അല്ലെങ്കിൽ നമുക്കൊരവസ്ഥ നമുക്കൊരു ഏണിങ്സ് വേണം അതിന്
ആ ഒരു, ആ ഒരു കാര്യം എന്റെ മൈൻഡിലേക്ക് വരുമ്പോഴാണ് എനിക്ക് വീണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെയ്യണന്ന് അങ്ങനെ തോന്നുക. കാരണം ഇത്ര ആയിട്ട് ഇനിയും ഓരു ഇങ്ങനെ ചെയ്യണ കാണുമ്പോം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെയായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല റ്റണില്ല എന്നുള്ളൊരു തോന്നല്, ഭയങ്കര റിഗ്രറ്റ് ആണ് ഏഹ.. ആഹ് അപ്പോ.
എനിക്ക് അങ്ങനെ തന്നെയാണ്. കാരണം വിഷമന്നെയാണ്. ഓലെ കാര്യം ആലോചിക്കുമ്പോ നല്ല വിഷമന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഉമമാന്റെയും ഉപ്പാന്റയും കാര്യങ്ങള് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ
വേറെയുള്ള കാര്യങ്ങളൊന്നും അല്ല ട്ടോ. ഓരു, ഓരക്ക് ഓല്ക് വേണ്ടത്, ഓല് ആഗ്രഹിക്കുന്നത് ഓല്ക്ക് എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം.
ആഹ അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാലും അവരിങ്ങനെ, അവര് അവർക്ക് വേണ്ടി ചെയ്യണ്ടല്ലോ എന്നുള്ളത്, ള്ളൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ. പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ട്, പൈസക്കും അങ്ങനെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. പക്ഷെ എന്നാലും അവർക്കൊന്നും സൈഡിൽ ഇരുന്ന് നമുക്ക് അവിടെ, പിന്നെ നമുക്ക് അവിടെ പോയിരിക്കാനും വയ്യ. അവര് ഇപ്പം ഞങ്ങള് വന്നാലും ഉമ്മ തന്നെയാണ് എല്ലാ ജോലിയും, ഞമ്മള് കൂടി കൊടുക്കും പക്ഷെ എന്നാലും ഉമ്മ
നടി ഇരിക്കൊന്നില്ല അ നമുക്ക്ഷും
നമ്മള് വന്നാ എന്തോരു ചെലവാണെന്നറിയോ
ശരിയാ
ഉം അങ്ങനെയൊക്കെ
കഴിയണത് നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മുക്ക് കൊടുക്കാലോ. അതാണ് ഞാനത് ചെയ്യാൻ ന്നുള്ളത് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നുളെളാരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം. അത് ഇപ്പം ആണോ, പെണ്ണൊ എന്നുളെളാരു വ്യത്യാസം ഇല്ലാതെ, നോക്കേ ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാം. ഉം.
ഓക്കെ